കരം സ്ഥലക്കച്ചോടത്തിന്റെ പരസ്യം കണ്ട് വിളച്ചതാണ് നമസ്കാരം കേൾക്കുന്നില്ലേ അല്ലെ അല്ലേ
ഹലോ
ഞാനൊരു സ്ഥലക്കച്ചോടത്തിന്ന് പരസ്യം കണ്ട്ട്ട് വിളിക്കുവാ ച്ചതാണ് അ പതരത്തിൽ കേൾക്കുന്നില്ലേ ഇങ്ങ്ട്ട് കേൾക്കുന്നില്ല ഇല്ലാ ഓളൊന്നെ ക്ന്നില്ല ആ ഇപ്പ കേൾക്കുന്ന്ണ്ട്
ആഹ് ഓകെ സിനിമേമ്
ഞാന് സ്ഥല കച്ചോടത്തിന്റെ പരസ്യയെ പത്രത്തില് കണ്ടപ്പൊ വിളിച്ചതാണ്
മിഞ്ഞാന്ന്തേ
നാളേ കൊറച് ദൂരത്ള്ള ദൂരത്താണ് വിദേശത്താണ് പിന്നെ നാട്ടിലൊരു ചെറിയൊരു കൃഷി നടത്താനുള്ള സ്ഥലത്തിന് വേണ്ടീട്ട് വിളിച്ചതാണ്
ആഹ് നാട്ടിലിങ്ങളെവ്ടെയാണ് ഉദ്ദേശിക്ക്ന്നത് ഏത് ജില്ലയിലാണ് ഉദ്ദേശിക്ക്ന്നത്
ജന്നാ പൊ ഞമ്മളെ ഞമ്മളെ സ്ഥലം പറീണത് കിയാറ്റൂർ ഭാഗത്താണ്
ആഹ്
അപോഹ്
കിയാറ്റൂർ ഏത് ജില്ലയിലാ കിയാറ്റൂർ മലപ്പുറം ജി ലീലാണോ
അതേ
ആഹ് മലപ്പുറം ജില്ലയില് ലെ ഓക്കെ നമുക്കവ്ടെ മൂന്ന് സ്ഥലങ്ങളായി വരുന്നണ്ടവ്ടെ അവ്ടെ ഒന്ന് മലയോരം മലയോരം മേഖലയാണ് ഒന്ന് പാടായിട്ട് വരുന്ന്ണ്ട് ഒന്ന് സാധാരണയി പറമ്പായിട്ട് ങ്ങക് വീടൊക്കെ വെക്കാൻ പറ്റുന്നറൂബത്തിലാണ്. ങ്ങക് കൃഷിക്ക് അനിയോജ്യമായത് മലയോര മേഖലയാണോ അതോ പാടായിട്ട്ള്ള ഭൂമിയാണോ വേണ്ടത്
ഞങ്ങക് വെരും കൃഷി നടത്താനുള്ള സ്ഥലല്ല വേണ്ടത്. ഞങ്ങള്പൊ വിദേശത് ന്ന് നാട്ടിലേക്ക് വരുമ്പൊ അവ് താമസിക്കാനായിട്ട്ള്ള ചെറിയൊരു വീ അതിന് ചുറ്റുപാടത് ഞമക് ചെറീ കൃഷി കൊക്കെ ചെയ്ത് നടത്തിവ പോരാന്ള്ളൊരു രീതിക്ക്ള്ള സ്ഥലാണ് വേണ്ടത്
ആ ആത്ഞി ഞമക് മലയോര മേഘലയും അത് പോല തന്നേ പാടൊന്നും അനുയോജ്യമല്ല അപ്പോ ങ്ങക് പറമ്പ് മതിയോ
ഈ പറമ്പ് പറഞ്ഞത് അങ്ങാടീന്ന് കുറ ദൂരത്താണോ?
അല്ലല്ലാ അങ്ങട് അടുത്തുതന്നെയുണ്ട്
ഇടത് തന്നെ പക്ഷെ ഞങ്ങൾ വിദേശത്ത് താമസികനെയിപ്പോൾ ഇവർക്ക് അങ്ങാടിയിലന്നെ ഇന്നല് ഒരുദിവസം ദൂരതുള്ള പ്രാദേശിക ചങ്കി ഒന്നുകൂടി നന്നായിരു
അതാണെങ്കിൽ ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം അതനുസരിച്ച് സ്ഥലം കണ്ടെത്തിയിട്ട്
നിലവിലെ ഇപ്പൊ അങ്ങനെയൊരു സ്ഥലം കയ്യിലില്ല
നിലവിലെടുത്ത് നമ്മള് പൊതുവേ വീടുകൾ നോക്കുമ്പോൾ ജനങ്ങള് ചോദിക്കാറുള്ളത് അടുത്ത അങ്ങാടി അടുത്ത് മുതിത പോയിരുന്ന വന്നുകൊണ്ടിരുന്നു സ്ഥാപനങ്ങൾ ഉണ്ടോ അങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത് അതിനു അത് അത് അപ്പൊ ആ അനോജ്യമായ ഇങ്ങനെയുള്ള സ്ഥലാണ് നിലവിൽ വാങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഇവര് സാധാരണആൾക്കാര് അങ്ങാടിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്ന് പറയില്ലല്ലാ അപ്പോള് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഏവന്‍സിലെ സ്ഥലം വാങ്ങിക്കാം ഇങ്ങ ഇടക്കിടക്ക് വരാറുണ്ട് ഓരോ വിളികൾ വരാറുണ്ട്. നിങ്ങക്ക് അങ്ങനെ വേണെന്നുണ്ടെങ്കില് നിങ്ങൾ ഉറപ്പ് തരിയാണെങ്കില് നമുക്ക് അത് വാങ്ങി വെക്കാം
ഞങ്ങളിപ്പോ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരോട്പ്പ ഇതിപ ഒരു പരസ്യം കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഓ അവര്ടെ കനക്ക ഇതുപോലത്തെ സ്ഥലണ്ട് പക്ഷെ അതിനേക്കാൾ പറയുന്നതിനേക്കാൾ വില കൂടുതലാണ് അപ്പോ ഞമ്മക്ക് അപ്പൊ വിദേശത്ത് നമ്മളപ്പോ ഇതുപോലെ ത്ത് അങ്ങാടിയുടെ അടുത്ത അങ്ങാടി തന്നെയാണ് ഇപ്പ നമ്മടെ താമസം വിദേശത്ത് അപ്പൊ നാട്ടിലേക്ക് വരുമ്പോ നമുക്ക് പറയാമാലോ നാട്ടിലേക്ക് വയമ്പ്പോ ഒരു സമാധാനക്കെ നമ്മൾ പ്രതീക്ഷിട്ടാണ് അപ്പ നമ്മളെ കേരളത്തില് പച്ചപ്പിന്റെ ഒക്കെ ഒരു പ്രതീകം സമാധാനം പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പ നമ്മ നാട്ടിലേ അപ്പാ നാട്ടിലേ ക്ക് വരുമ്പളും അങ്ങാടീ നിന്ന് ഒരുപാട് ദൂരത്തല്ലെങ്കിലും ഒരല്പം ദൂരത്തെങ്കിലും വിട്ടു നിൽക്കുക വാഹനത്തിന്റെ ശബ്ദങ്ങളോ പിന്നതുപോലെ തന്നെ പുക പടലങ്ങളോന്നും ഇല്ലാത്ത പച്ചപ്പ് ചുറ്റുപാടത്തുള്ള മലയോരത്തിൻ്റെ തായത്ത് അല്ലെങ്കിൽ മലയോരം അടുത്തുള്ള പ്രദേശത്ത് താമസിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം
ആ ഓക്കെ അങ്ങനെയെങ്കിൽ ഞമ്മളട്ത്ത് മലയോര മേഖലയിലുള്ള ഒരു സ്ഥലം ഉണ്ട്. നിലവലി പറഞ്ഞില്ലേ പാടവും അതുപോലെ തന്നെ പറമ്പും ഉണ്ട് അപ്പൊ മലയോര മേഖലയാകുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അങ്ങാടിയിൽ നിന്നും കുറച്ച് വിട്ടാണ് അതുപോലെ തന്നെ പച്ചപ്പുള്ളതാണ്.
ആ ഇതിപ്പോ ഏത് ഭാഗത്തായിട്ടാ ഈ സ്ഥലം വരാ?
ഇത് വരുന്നത് എടയാറ്റൂര് ഭാഗത്താണ്. ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. നാല് ദിവസം കഴി ങ്ങട്ട് വരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വന്നിട്ട് അവിടുന്ന് സംസാരിക്കായിന്. നാര്ത്തെ പറഞ്ഞതുപോലെ നിങ്ങള് മലയോര മേഖലേൽ എടുക്കാണ്ന്നുണ്ടെങ്കില് പറമ്പിനേക്കായും വളരെ വില കുറഞ്ഞ് കിട്ടും. കാരണം പൊതുവെ ആൾക്കാർ മലയോര മേഖല വാങ്ങാറില്ല അത് നമ്മള് അതുപോലെ തന്നെ പാടങ്ങളൊന്നും വീട് വെക്കാനായിട്ട് വാങ്ങാറില്ല. അപ്പൊ ഒന്നും കൂടെ വില കുറഞ്ഞു കിട്ടുന്നത് കൊണ്ട് ഇങ്ങക്ക് മലയോര മേഖലകൾ വാങ്ങായിരിക്കും ഒന്നുകൂടിം നല്ലത്. അതാകുമ്പം ഒന്നൂടിം പൈസ കൊറ് ച്ചെരും.
താനിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒര് എന്താ വെല എത്രേണ്?
ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞമക്ക് ഏതാണ്ട് നൂറു വിസ്തീർ വരുന്ന ഒരു സ്ഥലമാണ് ഉള്ളത് അപ്പൊ അതിന് ഏതാണ്ട് മൂന്നു ലക്ഷം ഞങ്ങളിപ്പോൾ നിലവിൽ പറയുന്നത്
മൂന്ന് ലക്ഷം
ആ
ഈ വില ഷോൽപം കൂടുതലല്ലേ കാരണം ടുത്തില്ല നിർദ്ദേശമാണ് കാരണം അങ്ങാടി അടുത്ത് ഇല്ലാത്ത സ്ഥലങ്ങൾക്ക് വില കുറവാണല്ലോ സാധ്യത
അല്ലാ അത് ഞങ്ങൾ അന്വേഷിച്ചിട്ടാണ് ഈ വില സെറ്റ് ഈ വില നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാല്ലോ സ്ഥലങ്ങൾക്ക് നല്ല വിലകൂടിയ സമയാണ് അപ്പോ അതനുസരിച്ചി പരമാവധി വില കുറിച്ചിട്ടാണ്
പിന്നെ ഇതല്ലാത്തത് വേറെ വേറെ ഏതേം സ്ഥലങ്ങൾ ഉണ്ടോ കാരണം ഏതു സ്ഥലത്ത് വെല കൂടുതലായതുകൊണ്ട്
വേറെ
കാരണം ഇതുപോലെ പുഴകളോ
അല്ലെങ്കിൽ പാടം ആണ് വരുന്നത് പാടം അനുയോജ്യമാണോ
പാടം നമുക്ക് നിർബന്ധാ
പാടം പാടം ആകുമ്പോൾ നമുക്ക് ഏതാണ്ട് വലിയ പുഴകൾ ഒന്നും വ എല്ലാം തോടുകൾ ആയിട്ട് വരും
ആ തോടുകൾ ആയാലും മതി
പാടാവുമ്പോൾ വീട് വെക്കാൻ അനുയോജ്യമായ ഭൂമി ആവില്ല അതുപോലെ പാഠം ആവുമ്പോ ചതുപ്പ് സ്ഥലങ്ങൾ ണ്ടാവും
അതനുസരിച്ച് ചതുപ്പ് സ്ഥലങ്ങളാണ് പാ അതാവുമ്പോ അതെന്നാണല്ലോ കൃഷിക്ക് അനുയോജ്യം
കൃഷിക്ക് അനുയോജ്യമാണ് താങ്കൾക്ക് വീട് വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഭൂമിയിലെ വീടിന് അനുയോജ്യമായത് ആവില്ല അങ്ങനെയാണെങ്കിൽ ഭൂമിയും പറമ്പും ഒരുമിച്ചു വരുന്ന സ്ഥലം നിങ്ങൾക്ക് സെറ്റ് ചെയ്യ്തു വെക്കേണ്ടി വരും ലേ
അതെ ഭൂമിയും പറമ്പും ഒരുമിച്ച് വരുന്ന സ്ഥലാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്
ആ ഓക്കേ ഓക്കേ
അങ്ങനെ ഒരു സ്ഥലം നിലവിൽ നമ്മടെ കയ്യിൽ ഇല്ല നമ്മടെ കയ്യില് പറമ്പും അതുപോലെതന്നെ പാടവും രണ്ടും രണ്ടു സ്ഥലത്തായിട്ടാണ് വരുന്നത് അപ്പോ അതിന് അനുയോജ്യമായ സ്ഥലം കണ്ടുകിട്ടിയിട്ട് നിങ്ങളെ അറിയിച്ചാൽ മതിയില്ലേ
മതി മതി മതി
ഉം അപ്പോൾ ഞങ്ങൾ രണ്ടുദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറപ്പു തരുവാണെങ്കിൽ ഞങ്ങൾ അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്
ശരി അത് ഏതായാലും നിങ്ങൾ അന്വേഷിക്ക് എന്നിട്ട് ഇതുപോലെത്തെ സ്ഥലങ്ങൾ കിട്ടുകയാണെങ്കിൽ എനിക്ക് അയച്ചുതരാ ചിത്രങ്ങളെല്ലാ കാര്യങ്ങളൊക്കെ കാരണം ഞാങ്ങള് ഇപ്പം മൂന്നു പേരോട് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ വില ഒരല്പം കൂടുതലാണെങ്കിലും നിങളുടെ ഇത്ര വില കൂടുതലില്ല അതുകൊണ്ട് പിന്നെ നിങ്ങ വേറേതാ സ്ഥലാണ് നല്ല സ്ഥലം നോക്കിയിട്ട് അനുയോജ്യമായ സ്ഥലം തെരഞ്ഞെടുക്കാല്ലോ ഏതായാലും നിങ്ങൾ അന്വേഷിച്ചിട്ട് അതിന്റെ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളും വിശേഷ വിവരങ്ങളും ഒക്കെ ഒന്ന് അറീ ക്കേ
ആ ശെരി നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റൊറപ് പ്പൊന്ന് തെരുകയാണെങ്കില് ഞമ്മക്ക് ഇതിനെ കുറിച് കൂടുതലായി ട്ട് അന്വേഷിക്കാം ഞമ്മക്ക് ഒറപ് പ്പ്‌ കിട്ടാതെ സ്ഥലം വാങ്ങിവെക്കാൻ പറ്റൂലല്ലോ ഞങ്ങൾ ഞങളുടെ പേരിൽ സ്ഥലം വാങ്ങി വെച്ചിട്ട് പിന്നീട് ആൾക്കാർ വരുമ്പോ ആവശ്യ ആവശ്യക്കാർ വരുമ്പോ നേരെ കൊടുക്കലാണ് അപ്പൊ ആദ്യം ആവശ്യക്കാരെ ത്തിന്ന് ഇള്ള ഒരു ഒറപ്പ് കിട്ടണെങ്കി ഞങ്ങൾ പൊതുവെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ എടുക്കാറില്ല ചോദിക്കാറില്ല നിങ്ങക്ക് മാത്രം പ്രതേകമായ ഒരുതായത് കൊണ്ട് ഇങ്ങനെ സ്ഥലം വാങ്ങിയിട്ടാൽ വേറെ ആൾക്കാർ ഞങ്ങക്കിത് വിക്കാൻ കഴിയില്ല.
ആ ഞമ്മൾ ഏതായാലും രണ്ട് ദിവസത്തിനുള്ളിൽ ഉറപ്പ് പറയാം. കാരണം ഞാൻ ഇപ്പൊ വിദേശത്തായതോണ്ട് തന്നെ ഏതായാലും രണ്ടു നാളെ നാട്ടിലേക് വരുന്നുണ്ട് അപ്പൊ ഞമ്മക് അവിടെന്ന് സംസാരിക്കും ചെയ്യാ
ആ ആ ഓക്കേ.
ന്നാ ശെരി.
ആ ശെരി.